ഇല്ലെ
കേക്കുന്നുണ്ട്
ആഹ് എന്താ വിശേഷം
എന്താ സുഖമാണ്
അതെ ഉം തടി കഴിഞ്ഞു അത അങ്ങനെ ഇരിക്കയാ ആഹ് ഇന്നത്തെ കാലത്തെ നമുക്ക് അഹ് വിദ്യാഭ്യാസം ഒഴിച്ച ഒഴിചൂടാൻ പറ്റാത്ത ഒരു ഇതായി മാറിണ്ടില്ലേ പക്ഷെ ഇ അഹ് എപ്പോഴും പക്ഷെ കുറേ ആളുകൾ ഇങ്ങനെ അതായത് വിവാഹത്തിനേക്കാൾ വിവാഹമാണ് കുറച്ച കൂടി ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലാണ്ട് വിദ്യാഭ്യാസംല്ലാ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴ ഉണ്ടേ
ആ പതിനെട്ട് പതിനെട്ട് വയസ്സ ആയല് വേഗം കെട്ടി ട്ടിച്ചു വിടാണ്
ആഹ് അതിപ്പോഴും ആ ഒരു സിസ്റ്റം നിക്കണിണ്ടേ കാരണം കുട്ടികള് ഇപ്പൊ ഡിഗ്രി കഴി പിന്നെയും പതിനെട്ടല്ലെങ്കിൽ പോലും ഡിഗ്രി കഴിഞ്ഞാ ആ ഉടനെ ങ്ങട് വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കും അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോ വീണ്ടും ഇങ്ങനെ വന്നൊണ്ടിരിക്കണ പോലെ അങ്ങനെ ഒരു ഫീല് വരണണ്ട് ഇപ്പോ
ആഹ കുട്ടികള് പിന്നെ എന്തായാല നമ്മെ വീട്ടന്ന് പേരൻറ്സ് വല വയസ്സായല വല എനക്ക് അങ്ങനെയാണ് ഒരു പതിനെട്ട് ട്ടായാലും വിവാഹം വേണന്ന് പറഞ്ഞ കണ്ടേ
ആഹ പക്ഷെ വിദ്യാഭ്യാസത്തിന് തന്നെ കൊറച്ചൂടി മുൻതൂക്കം കൊടുക്കണ്ടല്ലേ
ആഹ് പിന്നെ നമ്മുക്ക് നമ്മളരു ജോലി നമ്മള് സ്വന്തം കാല നിക്കാണെങ്കില് അനെ ഏറ്റവും ബെറ്റർ അതാണ്
അതെ അല്ലെ അപ്പൊ പണ്ടത്തെരു സാഹചര്യല്ല എന്നാ കൂടി ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവർക്ക് അത്രയും പഠിക്കണംന്ന് ആഗ്രഹമ ഉള്ള കുട്ടികളുണ്ട് ചെലവരിപ്പ ഇങ്ങനെ കല്യാണ ആഹ് അതെ ഇപ്പൊ പണ്ട് പറയുമ്പോ കുട്ടികളിപ്പോ ഏഹ് ഇപ്പൊ രക്ഷിതാക്കൾ എന്താ പറയണ വെച്ചെങ്കില് ആ അതിനനുസരിച്ച് നിക്കുന്ന ആളുകളായിരുന്നു പണ്ടത്തെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ പറയുമ്പോ കുറച്ചും കൂടി ഇങ്ങനെ ഹാർഡായിട്ട് സം തായിരിക്കും അതായത് അവരുടെതായ കാര്യങ്ങള് തുറന്നടിച്ച് സംസാരിക്കുന്ന ആളുകളാ പക്ഷെ എന്നാ കൂടി ഇങ്ങനെ വീട്ടുകാർ വല്ലാണ്ട് ഫോഴസ് ചെയ്തിട്ടൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്നരു പ്രകൃതപ്പ കാ കണ്ടുവരണണ്ട് ഇപ്പ അടുത്ത് ഞാൻ അങ്ങനെ ഒരു കല്യാണം കണ്ടു ആ വീട്ടുകാര സമ്മതി അതായത് ഇനിപ്പോ സ്നേഹി ഇപ്പോ എപ്പഴും ഇങ്ങനെഈ കല്യാണങ്ങളൊക്കെ ചെറിയ ചെറിയ മക്കൾ കല്യാണം കഴിച്ച് വരണണ്ടല്ലോ
ആഹ്
ആഹ് അത് കണ്ടിട്ടാണ് എന്താന്ന് അറിയില്ല ഇപ്പൊ ചെറിയ ഒരു പ്ലസ് ടുകഴിഞ്ഞ കുട്ടികൾന്നെ കല്യാണം കഴിച്ചിട്ട് വേറൊരു വീട്ടിക്ക് വീട്ടുകാര ഒരു സമ്മതില്ലാണ്ട് പൂവ അങ്ങനെൊക്കെണ്ടല്ലോ അത് പേടിച്ചിട്ടായിരിക്കും ചില ട്ടുകാർ അങ്ങനെ ചെയ്യണ്ടാവ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാ എന്ന് വിചാരിച്ചിട്ടാവും പക്ഷെ വിദ്യാഭ്യാസത്തി തന്നെയാണ് ശരിക്കും ഇത് കൊടുക്കണ്ടത് ഇനിപ്പോ അങ്ങനെ പോവാണെങ്കി പഠിപ്പിക്കയാണെങ്കിൽ കൊഴപ്പംണ്ടാവില്ല
ആഹ് അതന്നെ അത് ചെലെ കുട്ടികള് അപ്പൊ തന്നെ പറയും കല്യാണം ഇണ്ട് പറയുമ്പോ തന്നെ പഠിക്കണം പഠിപ്പിക്കണം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പറയും അപ്പൊ ഏറ്റവും മുൻതൂ ക്കം വിദ്യാഭ്യാസത്തിന് തന്നേണ് ങ്ങൾ പറഞ്ഞമാതിരി ആഹ് ഇപ്പം പണ്ടത്തെ പോലെ പിന്നെയും ഇപ്പൊ കൊറെ വന്നിക്ക്ണ് വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്ക്ണ്ട്
ആഹ് ഇപ്പ ഈ ക്ലാസുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഈ ക്ലാസ്സുകളെ സ്കൂളുകളിലെന്നെ ഓരോ ബോധവൽക്കരണ ക്ലാസുകളൊക്കെ ഇങ്ങനെ കൊട്ക്കാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെല്ലെ കാരണം വിദ്യാഭ്യാസം ത്തിന് തന്നെയാണ് വിവാഹം വിവാഹം ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം വിവാഹത്തിനെല്ലാ മുൻതൂക്കം കൊടുക്കണ്ടെന്ന് പറഞ്ഞട്ട് തന്നെ സംസാരിച്ചിട്ട് അവരെന്നെ ഡെവലപ്പാക്കി എടുക്കണം കാരണം അവര്ക്ക് ആ ഒരു ആഹ് ഒരു ആഹ് ഇപ്പൊ കൊറേക്കെ ഇണ്ട് ഇപ്പൊ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് മാത്രാണ് പറയാനുള്ളൂ പക്ഷെ എവര് വിദ്യാഭ്യാസംന്ന് കേക്കുമ്പോ മാത്രം അങ്ങനെതായിട്ട് കാര്യല്ല കാരണം കല്യാണത്തെക്കാട്ടിലും ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസത്തിനാണ് ന്നുള്ളൊരു അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് ഇനി കൊടുക്കണ്ടത് തോന്നണു
ആ അങ്ങനെരു ആഹ് ഇല്ല അങ്ങനൊരു കോൺസെപ്റ്റ് വെച്ച്ങ്ങാണ്ട് എല്ലാ ഉസ്കൂളിലും ഓരോന്ന് ഒക്കെ നല്ലതായിരിക്കും
അതെ കാരണം ഈ കുട്ടികള് ഈ പഠിക്കല് കഴിഞ്ഞാല് അവർക്ക് ആ ഒരു ടീനേജിന്റെ ഒരു ഇതാണ് അപ്പെ ആര്ക്കാണെങ്കിലും ആ ഒരു ഫീലിങ്ങ്സ്‌ ഒക്കെ ഇണ്ടാവും കാര്യങ്ങളക്കെണ്ടാവും പക്ഷേ അത് അപ്പത്തെ മാത്രാന്ന് അവര് ചിന്തിക്ക്ണില്ല പിന്നീടുള്ള കാലങ്ങള് അവരത്രയും ബുദ്ധിമുട്ട് സഹിക്കാൻ പോണ ആളുകളാണെന്നുള്ളൊരു ഇത് വരണെങ്കിൽ കാരണം വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് മാത്രല്ല ലൈഫില് നമുക്ക് കൊണ്ടുവരണ്ട ഒരു കാര്യം നല്ല പഠിച്ച് നല്ലൊരു ജോലിയായി ആ ഒരു ശമ്പളം കൊണ്ട് നമ്മൾ ജീവിക്കാന്ന് പറയ്ണതിന്റെ ഒരു സുഖംന്ന് പറയണത് ഈ കല്യാണം കഴിക്കണേക്കാട്ടിലും വളരെ എന്താണ് മനോഹരമായിട്ടുള്ള ഒരു ജീവിതാണ്
ആഹ് അത് കുട്ടികൾ അറിഞ്ഞു തുടങ്ങുമ്പത്തേക്കും കല്യാണം കഴി ക്കാണ് അതാണ് പ്രശ്നം പതിനെട്ട് ആവുമ്പത്തേനും ഓൽക്ക് ആഹ് അതന്നെ
പിന്നീടാണ് അവര് ചിന്തിക്ക
അതാണ് പിന്നെ സ്വന്തായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിക്കും
ആഹ് അതെ ഇപ്പൊ പണ്ടത്തൊരു കാലാണ് അങ്ങനെ കാരണം വീട്ടുകാർ ട്ടൊരു ഫോഴ്സിൽ നമ്മളെ കല്യാണം കഴിച്ചു വിടുക എന്നിട്ട് അവര് അവരുടെ വീട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ക കാരണം ആ ഒരു ഇതൊക്കെ ശരിക്കും മാറ്റി വന്നതും ഇപ്പ ഈ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണുകാനായി ഇപ്പൊ നമ്മുടെ തലമുറകളൊക്കെ എന്താ ചെയ്തത് വെച്ചെങ്കില് ചിലര് അതെന്നെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാ ചെയ്യാ
ആഹ് ആഹ്
പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല അതുപോലെ ആവരുത് നമുക്ക് അത്രയും കഷ്ടപ്പാട് വരരുത് എന്ന് വിചാരിച്ച നമ്മടെ മാതാപിതാക്കളെന്നേവും നമ്മളെ അങ്ങനെ ചെയ്യണ്ടാവാട്ടോ
അത് ശെരിയാ അഹ് ഇപ്പത്തെ കൊറേ മാതാപിതാക്കള് ആഹ് ഇതല്ല പണ്ടത്തേ കുറെ വയസ്സായ അവരാണ് പിന്നേം
ആഹ് എന്നാലും ഇപ്പം കൂടുതലും മാതാപിതാക്കൾക്ക് ഒരു ബോധം വന്നിട്ടുണ്ട് പിന്നെ മക് ക്കളും അതിനനുസരിച്ചുള്ള മക്കളാണ് കേട്ടോ അവരത്രയും തറപ്പിച്ചങ്ങട് പറയും പഠിക്കണംന്ന്ന്നെ
ആഹ് പിന്നെ ഇപ്പൊ ഫോണിലും അതും ഇതൊക്കെ ഇങ്ങനെ കൊറേല്ലെ കാണുമ്പോ അങ്ങനെ പേരന്റ്സും അത് അതിനെക്കൊട് ഇങ്ങനെ നിക്കാണ് ഓൽക്ക് കൊറേ മനസ്സിലാ മനസ്സിലായി തുടങ്ങി
അതെ അതെ പിന്നെ ഓരോ ജീവിത സാഹചര്യങ്ങളും കാണുമ്പോഴേയ്
ആഹ് ഇന്റെ അഭിപ്രായം അത് തന്നെട്ടോ നമ്മള് കുട്ടികളെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് കല്യാണം മതീന്ന്
ആഹ് നമ്മള് പഠിക്കണ കാലത്ത് നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്യും ഈ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് തോന്നും അയ്യോ ഇത് കൊറേ പഠിക്കാന്ണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്ക തോന്നും, പക്ഷെ ആ ഒരു കാല ത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു കാലം. അത്ര അത്രല്ലേ ടെൻഷൻ ഉള്ളു അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നുല്ല
അങ്ങനെ
പിന്നെ നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒരു കാലാണത് സ്കൂൾ ലൈഫ്
ആഹ് പിന്നെ നമുക്കിപ്പോ ഈ പി എസ് സി ഒക്കെ എഴുതിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടും അത് അതിന് വേണ്ടിട്ട് അത്രയും നമ്മളെന്താ സമയം കണ്ടെത്തുക തന്നെ വേണം പഠിക്കാനായിട്ടേ
ആഹ് അത് ട്രൈ ചെയ്താ കിട്ടും, അത് നമ്മൾ അതിനായിട്ട് നിക്കണം
അതെ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അതന്നെ ഫോക്കസ് ചെയ്യണം. അതിന്റെ സമയത്ത് വേറൊന്ന് ചെയ്യാണെച്ചാങ്കിൽ പിന്നെ അതിനൊരു കാര്യം ഇല്ലാണ്ടാവൊള്ളൂ ഇപ്പൊ ഏതൊരു ജോലി എടുക്കുകയാണെങ്കി ങ്കിലും അത്രയും നല്ല വിദ്യാഭ്യാസള്ളവർക്കൊക്കെന്നെയാണ് നല്ല സാലറി ഒക്കെ കിട്ട്ണ്ള്ളൂ അല്ലെ നമ്മളിപ്പോ പ്ലസ് ടു വരെ അങ്ങനെ ആഹ് പ്ലസ് ടു ഒന്നും ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പഠിപ്പ് പോലെ ആക്കണില്ല, പി ജി യും അതുപോലെ ഉം ഏഹ് ഓരോരോ കോഴ്സ്, അതിന്റെതായിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് അത്രയും സാലറി ഉള്ള ജോലികളൊക്കെ കിട്ടണള്ളൂ
ആഹ്
അങ്ങനെയുണ്ട്, അപ്പൊ ആ ഒരു സാഹചര്യത്തില് തീരെ പഠിപ്പും നോക്കാണ്ട് കല്യാണം കഴി ക്ക്ണ ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കണതേ
പ്ലസ് ടു കഴിഞ്ഞിട്ട് ടി ടി സി അങ്ങനെ പോവും മോണ്ടിസോറി കൊയ്സ് അതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അയ്ന് നമ്മള് വിചാരിക്ക്‌ണ അത് കിട്ടൂല ആഹ്
അതിന്റെതായ ഡിപ്ലോമകളോ അല്ലെങ്കിൽ അതിന്റേതായ ഓരോ കാര്യങ്ങള് പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മള് വിചാരിച്ച ജോലിക്ക് എത്തണുള്ളൂ അല്ലെ പണ്ട് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ലല്ലോ പ്രീ എന്താ പ്രീ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാല് ടീച്ചർ ആവാം അങ്ങനെയൊക്കെ ആർന്നല്ലോ ഉണ്ടാർന്ന് അതെ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എല്ലാവരും പഠിക്കുക പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് കൊണ്ടുവരണത് അല്ല അത് നല്ലതുവാണ്, അത് കാരണം തന്നെ ആഹ് അങ്ങനെ പഠിപ്പന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മള് അതെ നമ്മള് നമ്മുടെ മാതാപിതാക്കള് പറഞ്ഞു തരുമ്പോ നമുക്ക് ചെലപ്പോ തോന്നും ഇതെന്തങ്ങനെ പറയണത് അതൊന്നല്ലാന്ന് തോന്നും, പക്ഷെ കാലം തെളീയിക്കും പറഞ്ഞില്ലേ
ആഹ്
പിന്നെ ഇപ്പൊ അയ്‌ന് കൊറേ കോഴ്സുകൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയതെ, പൊറത്തൊന്നും പോയി അധികം പഠി
ആഹ് ഇനിയിപ്പ എല്ലാവർക്കും ഒരേ ബുദ്ധി ആവണന്നില്ല ചെല കുട്ടികൾക്ക് തീരെ ഇപ്പൊ പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ മൈന്ഡില് കേറില്ല അങ്ങനത്തെ കുട്ടികളൊക്കൊണ് അതിന്റേതായിട്ടുള്ള ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും അങ്ങനത്തിണ്ട് ഇപ്പൊ നമ്മുടെ
ആ പലേതുണ്ട് നമ്മുക്ക് ജോലി നമ്മള് സ്വന്തം കാലിൽ നിക്കാൻ പറ്റിയ ജോലി പലേതുണ്ട് ഇപ്പോ
ആഹ് അതോണ്ടന്നെ
കിട്ടാ വാണ്ടിട്ടോ
ആഹ് ശെരിയാണ് അപ്പൊ അങ്ങനത്തെൊക്കെ തെരഞ്ഞെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും ഇപ്പൊ പെൺകുട്ടികള വെറുതെ ഇങ്ങനെ എന്താ ചെയ്യാ എന്താ ചെയ്യാ എന്ന് വിചാരിച്ചിരിക്കണ്ട ആവശ്യ ഇല്ല കാരണം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോ നമുക്ക്ണ്ട് സമൂഹത്തിന് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവർക്ക് പ്ലേസ്മെന്റ് വരാക്കി കൊടുക്കണണ്ട്
ആ അണ്ട് അത് ഓലു ചെലത് ഉറപ്പ് തന്നിട്ടാണ് പിന്നെ ജോലി തരുന്നത്
അവരത്രയും ക്യാഷും പറയും
ആഹ് പക്ഷെ അത് മ്മൾ നമ്മുക്ക് നല്ലതിനാണ്
അതെ നമുക്കാ അതിന്റെ അപ്പറം പ്രോഫിറ്റ് നമുക്ക് കിട്ടും അതെ അവര ഒരു എമൗണ്ട് പറയേണ്ടത് അതിന്റെ ഇരട്ടി നമുക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്ത നമ്മള് ചെലേ ആളുകൾക്ക് വരില്ല അത്രേ എമൗണ്ട് ല്ലേന്ന് മാത്രേ നമ്മൾ വിചാരിക്കൂള്ളേ അപ്പൊ പഠിക്കില്ല അതെ പക്ഷെ അതേപോലെ ചെയ്ത ആളുകളായിരിക്കും ചിലപ്പോ അപ്പറത്ത് അത്രേ ഇൻകം വാങ്ങണ്ട വാങ്ങണ്ടാവുക അതെ അത് ശ ക്കുംനമ്മള് ചെയ്യ്ണ ഒരു തെറ്റാണ് കാരണം ഇത്രേ എമൗണ്ട് പറയുമ്പോ നമ്മൾ മിണ്ടാതിരിക്കരുത് ശരിക്ക് എങ്ങനെയെങ്കിലൊക്കെ നമ്മള ഒരു എമൗണ്ട് അടച്ചിട്ട് നമ്മളത് ചെയ്യന്നേന് വേണ്ട് ഇപ്പൊ ടീച്ചർ ആവാനും ഗവൺമെന്റിലൊക്കെ എത്രേ രൂപ അടച്ചിട്ടൊക്കെ നമ്മൾ പറയില്ലേ ഓ പതിനഞ്ച് ലക്ഷം പ ഇരുപത് ലക്ഷൊക്കെ അടച്ചിട്ടാണ് അവര് ടീച്ചർ ആയതേന് എന്നൊക്കെ പറയും പക്ഷെ അവർക്ക്ിപ്പ ഈ വർഷം ഇപ്പൊ ഒരു പത്ത് വർഷം ആ കായി കഴിഞ്ഞ എത്രയോ എത്രണ്ട് സാലറി കിട്ടുച്ചിട്ടാ
ആ അതന്നെ അവർക്ക് ജോലി കിട്ടിയാ നമ്മക്ക് കലാകാലള്ള ജോലി അതന്നെണ് പിന്നെ
ഗവൺമെന്റ്ല്ലെ റിട്ടയേർഡ് ആയി കഴിഞ്ഞ വരെ നമുക്ക് കിട്ടും പെൻഷൻ ആയിട്ട് അങ്ങനെ ശരിക്ക അതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മള് ബുദ്ധിുള്ളവരാണ് ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യ നമ്മള് വിചാരിക്കുക ഒരു ബുദ്ധിയില്ലാണ്ട അവര് പൈസൊക്കെ കൊടുത്തിട്ടാണ് പഠിക്ക്ണത് പൈസക്കെടച്ചിട്ടാണ് ഇപ്പോ ജോലിയൊക്കെ വങ്ങതി അതിൻ്റെആവശ്യല്ല ആ പൈസ ബാങ്കിലിട്ട് കഴിഞ്ഞ പൈസയാകും പറയും പക്ഷെ അതൊന്നും നടക്കണ കാര്യല്ല
അത് അതൊക്കെ ഇപ്പ നമ്മള അങ്ങനെ ചിന്തിക്കും പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോ നമുക്ക് ക്ക് മനസ്സിലാവു
അതെ ശരിക്കും ഇപ്പൊ പണ്ടത്തെ ട്ടാളികളൊക്കെ പറയുമ്പോൾ അത്ര ലക്ഷങ്ങളൊന്ന് രൂപ കൊടുത്തിട്ടാവില്ല ടീച്ചറായിട്ട്ണ്ടാവ പക്ഷെ അവർക്കൊക്കെ സാലറി എത്രേ കിട്ടണേച്ചിട്ടാ
ആ
അതൊക്ക നല്ലൊരു കാര്യ ണം ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആരും വിട്ടുകളയില്ല ഇപ്പൊ ഏത് ജില്ലയിലാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും വർക്ക് യ്യാൻ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഇഷ്ടാവും
ആ ആ ആ ജോലി ഗവൺമെന്റ് ജോലി സ്ഥിരായിട്ടുള്ള ജോലിയാണല്ലോ ആഹ് എന്തുണ്ട് ആഹ് ആയിക്കോട്ടെ പിന്നെ പെൻഷനും അതൊക്കെണ്ടല്ലോ
വിളിക്ക് ആ
എന്നാ ശരീട്ടാ
ആഹ് ശരി